ഹലോ കേൾക്കുന്നുണ്ടാ
ഹലോ കേക്ക്ണ് ണ്ടോ ആ കേൾക്കുന്നുണ്ടല്ലേ ഫുഡൊക്ക കഴിച്ചോ
ആ ഫുഡോക്കെ കഴിച്ചു ഫുഡ് കഴിച്ചോ
ആ ഞാൻ ഫുഡ് കയിച്ചു പിന്നെ എന്തക്കെ ഉണ്ട് വിശേഷം
ഒ ഇവടെ നല്ല മഴയായ ഇന്ന്
ആണോ ഞങ്ങള ഇവിടെയും നന്നായിട്ടുണ്ട് മഴ ഇത്രയും ദിവസം ഇല്ലായിരുന്നു
റ്റല്ലാ ഓരോ സ്ഥലത്ത് പോവുമ്പോ അവടെ എല്ലാം മഴയാ
ആണോ ഇന്ന് പൊർത്തോട്ട് പോയായിരുന്നോ
ആ ഇന്ന് പോറത്തോട്ട് പോയി ടൗൺലോട്ട് പോയപ്പൊ അവടെ ആക്സിഡന്റ്
അയ്യോ എന്തു പറ്റി
അത് മഴയത്തൊര് ബസ്സും ഒരു വണ്ടിയും കൂടെ കൂട്ടിയിടിച്ച് അങ്ങനെ ഒരാള് മരണപ്പെട്ട് ആ ഒരാള് മരണപ്പെട്ട്
അയ്യയ്യോ ആഹ് അതെ ലെ
ആഹ് മഴയൊക്ക വന്ന ഇങ്ങനെന്നെ ചറ്ക്കലും ചീറ്റലും ഒക്കെയായ റോഡ് കെടക്ക്യാ
ആഹ് ഇതിപ്പം റോഡില് എറങ്ങുമ്പ ത്തേക്ക് നമ്മള് വണ്ടിയും കൊണ്ട് റോഡില് എറങ്ങുമ്പഴത്തേക്കാണ് ആ ഇപ്പം നമ്മള് ഹോണടിച്ച് പോയാലും ആൾക്കാരാണെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ആൾ ക്കാര് ഇത് ഹോണ അടിക്കാതെ നേരെ കൊണ്ടങ്
അതെ അതെ നമ്മള് എത്ര സൂക്ഷിച്ചു പോയാലും അവര് ചു അതിന്റെ എടെ കൂടെ കേറിപോവും നമുക്കൊന്നും ചെയ്യാം പറ്റൂലല്ലോ അതെ
അതെ അതെ അല്ലെ
ആഹ് പിന്നെ വീട്ടിലെല്ലാര്ക്കും സുഖാ
ആ വീട്ട്കാർക്കൊക്കെ സുഖാ അവടെ വീട്ടിലാരെക്കെയുണ്ട്
ഇവടെ വീട്ടില് അമ്മ ഞാൻ ചേച്ചി അപ്പൂപ്പൻ അമ്മാമ്മ
ഓ ഓ ഓല് വല്ല്യ ഫാമിലില്ലേ ആഹ് അതെല്ലേ ഇപ്പം മഴ പെയ്യുന്നത് കൊണ്ട് നമ്മടെ വീട്ടിലെ ചെടികൾക്കെ ക്ക് നല്ലൊരു ഇതാണല്ലേ
ചെടിയൊക്കെ നല്ല നല്ല ഉന്മേഷവായിട്ട് നിക്കും ഇവടത്തെ ചെടികളു എല്ലാം നിറയേ പൂ കിട്ടാറുണ്ട് ഇപ്പൊ തെറ്റിപ്പൂവായാലും കാ ചെറിയൊരു ഗാർഡനാ വലിയ ഗാർഡനൊന്നു അല്ല എന്നാലും അതില് പൂവൊക്കെ വരുന്നുണ്ട്.
അതെല്ലേ
ആഹ്, അതെ
അതെ വെള്ള പൊക്കോക്ക ഉണ്ടോ?
അവിടെയൊക്കെ ഉണ്ടോ ഗാർഡൻ?
എന്റെ വീട്ടിലോ എന്റെ വീട്ടില് ചെറിയരു ഗാർഡൻ ഇങ്ങനെ നമ്മള് ഈ നഴ്സറിന്ന് മേടിച്ചുകൊണ്ട് വെ ഇല്ല ആഹ്, ആഹ് അവിടെ നിക്കുമ്പഴത്തേക്കാണെങ്കില് ഏഹ് പോവ് ക്കെണെങ്കിൽ നല്ല തളിർത്തക്കെ നിക്കും അപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ട് വയ്ക്കുമ്പോ നമ്മള് വിചാരിക്കും ദൈവമേ അതുപോലെ ആഹ് തളിർക്കെക്ക ചെയ്യോന്ന് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നാൾ ആ നിക്ക്‌ന്ന പൂവൊക്ക തൊഴിയും പിന്നെ അതുപോലെ പൂക്കെയൊന്നുല്ല ഒരു മാതിരി പട്ടതുപോലെ നിക്കും.
ആ നമ്മളു അതനുസരിച്ച് കെയർ കൊടുക്കണം വളവും അപ്പം അന്നാലേ അത് നേരായി വളർന്ന്‌ വരൂ.
അതെല്ലേ അവിടെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടോ?
ഇവിടെ അങ്ങനെ വലുതായിട്ടില്ലാ പുഴകളും തോടൊക്ക ഒര് മീഡിയ അളവില് നെറഞ്ഞു പോവുന്നുണ്ട്.
അതെയല്ലേ തോട്ടിലൊക്കെ, തോട്ടിലൊക്ക വെള്ളം ഇങ്ങ് വിടുഅല്ലേ.
ആഹ് ഇപ്പ, ഇപ്പ ചാനലിലും തോട്ടിലൊക്കെ വെള്ളം വിട്
അതെല്ലേ ഈ ആ അപ്പൊ ഈ അഴുക്ക വെള്ളോക്ക അങ്ങനെ
ആഹ് അത്രക്ക് വെറിയായിരുന്നല്ലോ.
ആഹ്, ആഹ്
വെറിയുള്ളപ്പം മഴ വ രാനും നമ്മള് നോക്കും, മഴ വരാമ്പോ വെറി വരാനും നോക്കും. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് വര മ്പോള്ള അവസ്ഥ അത് വേറെന്നെ.
അതെ, അതെ ഒരു കാര്യോം നടക്കൂല. തൊണി ഇനി മഴ പെയ്ത് മഴ തോരാ നിക്കുമ്പഴ്ത്തേക്ക് ഏറ്റോം കൂടുതൽ പ്രശ്ന എന്ന് വെച്ചാ തുണി തുണി ഒണങ്ങെ ഇല്ലല്ലേ.
അതെ, അതെ ഇവിടെ തുണി ഒണങ്ങാനാ ഭയങ്കര പാട്.
ആഹ്, ആഹ്, ആഹ്
അപ്പറത്തു ഇപ്പറത്തു ചുറ്റില് മരങ്ങള് ഉള്ളോണ്ടെ അങ്ങന ഒണങ്ങാൻ വല്ല്യ പാടാ.
ആഹ്, പിന്ന അട്ടശല്ല്യോക്ക കൊറേയുണ്ട്.
ആഹ് അട്ട, അട്ട, അട്ട ശല്ല്യോണ്ട്.
പിന്നെ കൊതുകുല്ലേ ഇപ്പോ.
ആഹ് നല്ല കൊതുകാ വെളിയിലോട്ട് എറങ്ങാനേ പറ്റത്തില്ല.
ആ ഞങ്ങടെ ഇവിടെയും റബ്ബറാണേ വീട്ന്റെ സൈഡിലെ ക്കെ അപ്പോഴത്തേക്ക് നിറയും. ഓഹ്, സന്ധ്യ സമയത്തൊക്കേണെങ്കിൽ വീട്ടിന്റെ പുറത്തോട്ടൊന്നും എറങ്ങാനേ പറ്റൂല.
അത് തന്നെ അതെന്നെയ.
ആ ഇപ്പൊ ഫുള്ളും എല്ലായിടത്തും ഡെങ്കിപ്പനിയൊക്കെല്ലേ.
ആഹ് ഡെങ്കിപ്പനീ അതേപോലെന്നെ എലിപ്പനി എല്ലാ ഈ വെള്ളത്തി കൂടെയല്ലേ വര്
ഇപ്പ അയിന്റെയൊക്കൊരു സീസണാ ഇപ്പം ഷിഗല്ല രോഗം കൂടെ എറങ്ങ്യോണ്ട് സൂക്ഷിക്കണം
അതെ ഉം നന്നായിറ്റ് അതെ അതെ ഉം ഫുടി എവിടെങ്കി പോയിട്ട് വന്നാ മാസ്ക് അവിടെ തന്നെ ഉപേ റ്റു വരുക പിന്നെ ഈ ഫുഡ് ഒക്കെ ഫുഡ് കഴിക്ക്ന്നുമ്പ് കൈ നന്നായിട്ട് കഴുകാ ആഹ് ടോയ്ലറ്റിലൊക്കെ പോയെനേഷം കൈ നന്നായിട്ട് കഴിവി നമ്മള് കേറെയ്താ
ആഹ് ഹോസ്പിറ്റലില് പോവുമ്പോ അവിടെ മാസ്ക്കാണ് മെയിനായിട്ട് പറയണേ
എന്താ എന്തോ
ഇപ്പൊ ഹോസ്പിറ്റലി പോയാലും മാസ്ക്കാണ് അവര് മെയിനായിട്ട് പറയണെ
ആഹ് അതെ എവിട്ന്നൊക്കെ ഇതിപ്പം ഹോസ്പിറ്റല്ന്ന് പറയുമ്പോ എവിട്ന്നെല്ലാ ഉള്ള ആൾക്കാരാ അപ്പം എത്ര പേർ ക്കാ അസുഖള്ളോന്നൊന്നും പറയാൻ പറ്റൂല്ല അമ്മക്കൊരു അസുഖോം ഇല്ല്യേരിക്കും പക്ഷേ പോയിട്ട് വരുമ്പഴ്ത്തേക്ക് നമുക്ക് ദേഹം വേദന അസ്വസ്ഥത
ആഹ് ഇപ്പോ ഫുള്ള് തുമ്മലും പൊടി പൊടിയും കൂടെ ആവുമ്പോ മഴയും പൊടിയും അതെ പോലെ തന്നേം ഈ മഴ മഴ തുറ്റേം കൂടെ നനയുമ്പോ നല്ല ബുദ്ധിമുട്ടാ ഇപ്പോ എത്രേന്നും പറ്ഞ്ഞ നമ്മള് വണ്ടി ഓടിച്ചോണ്ട് പൊറത്തോട്ട് പോകുന്നെ പൊറത്തോട്ട് പോയാലും ബാലൻസ് കിട്ടൂല നമുക്ക് സ്ലിപ്പായി പോവും വണ്ടി ഈ വെള്ളം കാര്ണം അപ്പഴിത്തേക്ക്യും ആഹ് ഇപ്പ രണ്ട് ദിവസം നല്ല വെറിയുണ്ടേരുന്നു ഇപ്പോ വീണ്ടും പഴയതു പോലെ മഴയാ
അതെ ഉം മഴ പെയ്യുമ്പഴത്തേ ക്ക്യാണ് ഇതുപോലെ ചെളി ചേറൊക്കെ കെട്ടി ആഹ് വഴുതലൊക്കെ കാണാ
അതെ അതെ
അതെല്ലേ ആഹ് പിന്നെ ആഹ് എനിക്ക്യാണെങ്കി ഇന്നലെ ഇച്ചിരി ലേറ്റായിറ്റാ കെടന്നേ അപ്പഴത്തേ തണുപ്പടിച്ച് ആഹ് ഒന്ന് ചെറുതാ ഇന്നലെ മുതലേ ചെറിയായിട്ടൊരു തൊണ്ട ഒരു ഏഹ് അ ഒരു കിറു കിറുപ്പ് ആഹ് അപ്പോ ചൊമച്ചിരിക്കിന്ന് രാവിലെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചപ്പോ അപ്പ കൊഴപ്പയില്ലന്ന് ഇപ്പം രാത്രി തണുപ്പായപ്പഴത്തേക്കെ വീണ്ടും അതെ ഉം ഇപ്പം വയ്യായി ഇപ്പം എത്രേന്നും പറയാ നമ്മളിപ്പം ഒരു ഗു ഗുളിക കഴിക്ക്യാ
അതിയന്നെ അധികം ഗുളികയൊന്നും വലുതായിട്ട് കഴിച്ചൂടാ എന്നാലേം നമ്മളെ അസുഖം മാറാൻ നമ്മളെ കയ്യും ഡോ ക്ടനെ കണ്ട് ഇത് ഡോക്ടറ്നെ കണ്ട് കാണ്ച്ചിട്ട് കഴിക്ക്ണേന്നെ ഏ റ്റവും കൂടുതല് നല്ലത് ഞമ്മള് ഞമ്മളെ ഇഷ് സ്വന്തം ഇഷ്ടത്തിന് സ്വയം ശുശ്രൂഷിച്ചാ ലാസ്റ്റ് നമ്മ ക്കത് ഒരു പണിയായിട്ട് വെരും
അതെല്ലേ ഉം ഉം പിന്നെ ഇപ്പ എന്തെയ്യാ
ഇപ്പം ഞാൻ ഇന്നൊരു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നയാ ശരീരം ഒന്നും ഓ ക്കെഅല്ല അപ്പഴത്തേക്ക് ഒന്ന് ഡോക്ടറിനെ കാണിക്കാന്നും പറഞ്ഞിരിന്ന്. ഒരാഴ്ച കൊണ്ട് ഭയങ്കര തുമ്മലാ എനിക്ക് തോന്ന്ണു കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ച് ആയോണ്ടായിരിക്കും.
അതേലേ ആഹ്. മഴ വന്നും പോയി നിക്കല്ലേ.
ആഹ് പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളോണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോണ്.
ഓഹ് തുണി തച്ചു കൊടുക്
ആഹ് തുണി തയ്ച്ചു കൊടുക്കും.
ആഹ് ആഹ് എങ്ങനെ ബിസിനസ് ഒരുപാട് പേരിങ്ങനെ വന്ന്.
ആഹ് അറിഞ്ഞറിഞ്ഞറിഞ്. കൊണ്ടുവരും അപ്പഴത്തേക്കും ഓർഡർ അനുസരിച്ച് അങ് തയ്ച്ചു കൊടുക്കും.
അതെല്ലേ ഇപ്പഴത്തെ മോഡേൺ ആയിട്ടുള്ള ഇതൊക്കെ തയ്ക്കോ.
ആഹ് തയ്ക്കും തയ്ക്കും.
ആര്യ വർക്ക്.
ആര്യ വർക്ക് ഞാൻ അങ്ങനെ പോയി പഠിച്ചിട്ടില്ല എന്റെ ഒരിതില് വെച്ച് ഞാൻ യൂട്യൂബൊക്കെ നോക്കി. അങ്ങനെ വർക്ക് ചെയ്യണെന്നേ ഉള്ളൂ പക്ഷെ എനിക്കത് പോയി പഠിക്കണം. എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ ഉള്ളത് അതാവുമ്പൊ വീട്ടീ ഇരുന്ന് നമുക്ക് വരുമാനം. ഉണ്ടാക്കുവല്ലോ ഒരിടത്ത് പോയിന്ന് ഇപ്പൊ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം. നോക്കിയപ്പം വീട്ടീ ഇരുന്ന് തന്നെ വർക്കൊക്കെ ചെയ്യാല്ലോ അങ്ങനെ അതും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് ആഹ്
ക്ലാസ് തുടങ്ങാറായോ.
ആഹ് ഇത് വരെ അഡ്മിഷൻ ഡേറ്റ് വന്നിട്ടില്ല അപ്പഴത്തേക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ചിരിക്ക്ണ് അപ്പഴത്തേക്കും ഡേറ്റ് വരുമ്പോ അവരന്നെ അറിയിക്കാന്ന് പറഞ്. അപ്പൊ പോയി അഡ്മിഷൻ എട്ത്താ മതീന്ന് പറഞ്ഞു.
ആഹ് അതിപ്പോ നമ്മള് ആഹ് ഓക്കെ ഓക്കെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ
ആഹ് അക്ഷയ സെന്റർ ഉണ്ട്
ആഹ് അല്ല ഇല്ല ഇപ്പം ഈ ഫേ
ആഹ് ഉണ്ട് ഉണ്ട് കോളേജും ഉണ്ട് ആ കോളേജ് ഉണ്ട് കോളേജുണ്ട് അടുത്ത്
ആഹ് ആഹ് അപ്പം പോയി വര്ന്നത് എങ്ങനെ വണ്ടി ഉണ്ടോ അതാ ബസ്
ആഹ് വണ്ടിയില് വണ്ടിയില് പോവും വണ്ടിയുണ്ട് വീട്ടില് ഉം ആഹ്
ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഇപ്പ എല്ലാരും വണ്ടി ഉള്ളവർ വരെ
ബസ്സിലാ പക്ഷേ നമ്മള് നോ ക്കി നിക്ക്ണ സമയത്തൊന്നും കിട്ടത്തില്ല അതേപോലെ തന്നെ എപ്പഴും ആ ബസ്സില്ലല്ലോ
ആഹ്
സമയം കൊടുത്തിട്ടില്ലേ ആ സമയം അനുസരിച്ചാ ആ ബസ്സ് വരത്തൊള്ളു അപ്പൊ നമ്മള് നമ്മള് ചെൽപ്പോ ആ ബസ്സിന് വേണ്ടി പോയ് പോയാലും നമുക്ക് ആ ബസ്സ് കിട്ടത്തില്ല നമുക്ക് വെ നമുക്ക് അല്ലാത്ത പ്രൈവറ്റ് ബസ് ആയിരിക്കും കിട്ടാ
ഉവ്വ് ആണല്ലേ അപ്പൊ ഈ ബസ് ഇല്ലേ ഇപ്പോ ഈ
ആഹ് ഉണ്ട് ഉണ്ട് പക്ഷേ അവര് ഒരു സമയം അനുസരിച്ചല്ലേ ബസ് വിടത്തൊള്ളൂ നമ്മളല്ലാത്ത കെ എസ് ആർ ടി സി ബസ്സ് വിടുന്ന പോലെ അവര് വിടില്ലല്ലോ അഞ്ചാറ് ബസ്സേ അവര് അനുവദിച് ട്ടൊള്ളൂ അപ്പഴേ അത് അനുസരിച്ചേ ഇത് വിടത്തൊള്ളൂ പിറ്റേക്ക് നമ്മള് ഏ ആഹ് എനിക്ക് ഇല്ല ഇല്ല ഞാൻ വണ്ടിയിലാ പോകുന്നേ അപ്പൊ ടു വീലർ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ബസ്സ് കേറില്ല വയ്യാത്തപ്പോ ക്കെ ഞാൻ ഹ്ബസ്സിലാ പോകുന്നേ പക്ഷെ ഈ ഈ പ്രിയദർശിനി ബസ്സ് എറങ്ങയ്‌ൻ തുവരെ കേറില്ല പക്ഷെ ഞാനിങ്ങനെ പൊ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്
ആഹ് എനിക്ക് കേറാൻ പോകാൻ പറ്റി റ്റില്ല മഴയൊക്കെ ഇല്ലേ ആഹ് ഓഹ് ക്ലാസിനൊക്കെ പോകുമ്പോഴത്തേക്കാണ് ഈ മഴയ ഇത് ഭയങ്കര ബുദ്ധിമുട്ട്
ട്ടാത്
നനഞ്
ആഹ് അതെ
നനഞ്ഞു ക്ലാസ്സിലൊക്കെ ചെന്നിരിക്കുന്നത്
അതെ അതെ വളരെ ബുദ്ധിമുട്ടാ ആ കാര്യം
ആഹ് അതെ വണ്ടി ഒട്ടിക്കുമ്പോഴത്തേക്ക് റെയിൻകോട്ട് കാണും എന്നാലും കാലൊക്കെ നനയില്ലേ
പക്ഷെ നമുക്ക് റെയിൻ കോട്ട് ഇട്ടിട്ടായാലും വണ്ടി വലുതായിട്ട് ഓട്ടിക്കാൻ പറ്റത്തില്ല ഈ റെയിൻ കോട്ട് കൂടെ നമ്മളും കൂടെ പറന്നു പോണേ പോലെ തോന്നും
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് അതല്ലേ ആഹ് ഇപ്പ വല്ല്യ ഇപ്പം ഈ വെയിറ്റ് കുറഞ്ഞ വണ്ടിന്നൊക്കെ പറയുമ്പോഴത്തേ വലിയ ലോറി അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് പറന്നു പോണതുപോലെയൊക്കെ തോന്നും ആഹ് ആഹ്